ഹലോ
ഹലോ
കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേൾക്കണ്ട് നിങ്ങക്ക് കേക്ക്ണ്ടോ
ആഹ് ഇപ്പം കേക്കാ
ആഹ്
ഭക്ഷണൊക്കെ കഴിച്ചോ ചായക്കെ കുടിച്ചോ?
ഏഹ് എന്താണ് ആഹ് ആഹ് ആഹ് ചായ കുടിച്ചു
എല്ലാരും സ്കൂളൊക്കെ വിട്ട് വന്നാ
ആഹ് കുട്ടികളക്കെ ഇതാ സ്കൂൾ വിട്ട് വന്ന് കളിക്കണ് ഉം ആഹ് മഴന്നെയാണ് ഇതാ ഇപ്പ പെയ്തോണ്ടിരിക്ക്ണ്ട്
കുട്ടികള് മഴയത്താ കളിക്കുന്നേ
അല്ലല്ല ഇതാ ഇവിടെ അകത്താണ് പൊറത്ത് കളിക്കായിരുന്നു അപ്പഴാ മഴ പെയ്തെ അപ്പ പിന്നെ അകത്ത്
കുട്ടികള് കളിക്കട്ടെ
ഏഹ്
റെയിൻ കോട്ടൊക്കെ ഇട്ട് എടുത്ത് കൊടുക്ക് അവര്ക്ക്
അതെ അതെ കോട്ടൊന്നും പിന്നെ ഇണ്ടാവില്ല പിന്നെ അവര് നനയലാ ഇണ്ടാവാ
ഉം അവിടെ എന്താ കാട്ടണെ കുട്ടിയേളൊക്കെ
എനിക്കൊരു ചെറിയ മോനാ അവൻ കളിക്കാനൊന്നും ആയിട്ടില്ല ഒന്നര വയസ്സായോള്ളൂ
ആഹ് അപ്പൊ പിന്നെ എറങ്ങി ഏഹ് ആഹ്
എറങ്ങാന്ന് വെച്ചാ വെള്ളം കണ്ടാ ചാടൊക്കെ ചെയ്യും ഇപ്പൊ ഞാനും പൊറത്ത് സിറ്റ് ഔട്ടില് ആ നടക്കും ഓടൊക്കെ ചെയ്യും
അതെല്ലേ
ഇപ്പൊ ചാടാ നോക്കുന്നുണ്ട് പക്ഷെ ഓൻ നടക്കണില്ല കൈ കുത്തി കാലിങ്ങനെ വെരല് കുത്തീട്ടാ നിക്ക്ണ്
അതെല്ലേ അങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ
അതെ അതെ പിന്നെ തലകുത്തി മറിയണുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവനന്നെ അറിയില്ല അവൻ എന്താ ചെയ്യുന്നേന്ന്
ആഹ് ആഹ്
തല അടിച്ച് വീഴ്മ്പഴാ പേടി
ഉം ഇതെടുത്തോ ഇതെടുത്തോ
വേറെന്താ?
വേറെന്താണ് ഇങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല
യാത്രയൊക്കെ പോവല്ണ്ടോ
ആഹ് പോവാറുണ്ട്
ഉം ഭക്ഷണൊക്കെ കഴിച്ചോ ഇനി രാത്രി വേറെ വെക്കണോ?
ഏഹ് ഇല്ലില്ല ഉച്ചക്കത്തന്നെ ഇണ്ടാവും
ടാസ്ക്കുകളൊക്കെ കഴിഞ്ഞ അതോ ടാസ്ക്കുകളൊക്കെ കഴിഞ്ഞോ?
ആഹ് ഇതാ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു
ഉം അല്ല ടാസ്ക് കഴിഞ്ഞോ ഇങ്ങടെ ഗ്രൂപ്പ്ത്തെ
ഏഹ് ആഹ് വേറെന്തെങ്കിലും സംസാരിക്കാ ഏഹ് ആഹ് കേക്കണ്ട്
ഉം
ഉം ഞാനേ കുട്ടികളെ ഒരു ട്യൂഷന്റെ ഇതിൽ പഠപ്പിക്കണ്ടേ അപ്പൊ കുട്ടികളെ പേപ്പറൊക്കെ ഇങ്ങനെ നോക്ക നോക്കിയോണ്ട് ഇരിക്ക പരീക്ഷ പേപ്പർ ഫസ്റ്റത്തെ പരീക്ഷയുടെ പേപ്പറ് ഞാ കണക്കാണ് പഠപ്പിക്കുന്നത്
ഉം
ഏഹ്
ആഹ് ആഹ് ട്യൂഷൻ സെൻട്രലിലാണ്
ഇപ്പൊ ട്യൂഷൻ സെന്ററിലാണോ അപ്പൊ
ഏഹ്
ഇപ്പൊ ട്യൂഷൻ സെൻ്ററിൽ ആണോ
ആഹ് ആഹ് അപ്പൊ അവിടുത്തെ പേപ്പറ് ഇണ്ടായിരുന്നു
ഉം
അതിങ്ങനെ നോക്കി കൊണ്ടിരിക്കാരുന്നു
ഉം ഉം
ഉം
ഉം
പിന്നെ വേറെന്താ നേരം പോവാനുള്ള ഒക്കെ എന്താ ചെയ്യാറ്
നേരം പോവാന്ന് എന്നാല് ഇപ്പ എല്ലാരും ഫോണിൽ തോണ്ടിട്ടല്ലേ ഇരിക്കണേ അതേപോലെ ഫോണിൽ നോക്കിയിരിക്കും പിന്നിപ്പ പുറത്ത് ഇങ്ങനെ ഇരിക്കുവ പൊറത്തി ഇരിക്കുമ്പോ എന്റെ നേ ഞങ്ങളുടെ നേരെ മലയാള്ളത്
ആഹ് ആഹ്
ആ അപ്പ നോക്കിട്ട് കോട ഇറങ്ങ്ന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവാണ്
ആഹ് അതൊക്കെ കാണാൻ പറ്റൂല്ലേ അതൊക്കെ ഒരു രസല്ലേ
അ സമയത്ത് ആ മല കാണാൻ രസണ്ടായിരുന്നില്ല മരങ്ങളൊ ഉണങ്ങീട്ട് ചെലപ്പോ ഈ മര ഉണങ്ങിയ മരങ്ങൾ അങ്ങോട്ട് കാറ്റത്ത് ആടിയിട്ട് തീ കത്തുവായിരുന്നു മൊത്തം മല ഫുള്ള് കത്തിയാരുന്നു എല്ലാ വർഷം ഇണ്ടാവലുണ്ട്
ഉം
പിന്നെ അവിടക്കെ ഇപ്പൊ പച്ചപ്പായിട്ടൊക്കെ നല്ലരു രസം അയിന്റെ ഇടയില് കോടൊക്കെ
ആ ഇപ്പോ മഴയും മഴക്കാറൊക്കെ കൂടിട്ടുള്ള ഒരു
ആ അതെ അടുത്ത ഈ അട്ടപ്പാടി കേട്ടിട്ടുണ്ടോ
ആഹ് ആഹ്
ആഹ് അതാ ആ മലയിപ്പ കണ്ടോണ്ടിക്കണേ
അതെല്ലേ അപ്പൊ പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും തയ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ആ പിന്നെ അങ്ങനത്തെ ബിസിനൊക്കെ തുടങ്ങാന്നൊന്നൊക്കെ വിചാരിക്കുന്നുണ്ട്
അറിയോ
ആഹ് നമ്മുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ഉണ്ടാക്കിട്ടിങ്ങനെ കൊടുത്ത് നോക്കാ വിചാരിക്കുന്നുണ്ട് ഒന്നും നടത്തിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങ ഞങ്ങളിതേപോലെ വാങ്ങിച്ചുണ്ടാക്കലാ
എന്ത്
സോപ്പ് പൊടി
ആഹ ആഹ ആഹ്
ആരണ്ടാക്കുക
ഞാൻതന്നേണ്ടക്ക
അതെല്ലേ
ഈ സ്ലോപ് പോല കടയിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും
ആഹ് നമുക്ക് അതിന്റെ ഇതൊക്കെ കിട്ടുവല്ലോ പിന്നെ ഈ സോപ്പൊക്കെ എന്താ ഈ പഴയ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇണ്ടാക്ക ആയി വെളിച്ചെണ്ണയല്ല എന്നാ
ആഹ് എണ്ണ വെട്ട
ആഹ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയത് ഉണ്ടാക്കണത് എന്ന് ഹലോ ഹലോ ഹലോ